ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ
ആ കേക്കുന്നില്ലേ
ഹലോ
ആ
ഹലോ...
ഹലോ കേൾക്കാൻ പറ്റണില്ല... ഇതുവരെ കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ഇപ്പൊ നിങ്ങൾ ഹലോ പറയണത് കേൾക്കണണ്ട്. ഓ
ഹലോ
ആ കേൾക്കുന്നുണ്ടോ
ആ ഇപ്പൊ വരുന്നു റേഞ്ചില്ല റേഞ്ചില്ല
ആ ആ റേഞ്ച് ൻ്റെ പ്രശ്നായിരിക്കും.
ഇപ്പൊ കേക്കുന്നു ഇപ്പൊ കേക്കുന്നു ഇപ്പൊ കേക്കുന്നു. ച ചായൊക്കെ കുടിച്ചോ? നല്ലതന്നെ ആ എന്തേനു ചായക്ക്.
ചായക്കിന്ന് ചപ്പാത്തി ഉണ്ടാക്കി ഭൂരി ഉണ്ടാക്കി. ചെലോർക്ക് ഭൂരി പറ്റൂല അപ്പൊ.. പറ്റാത്തോർക്ക് ചപ്പാത്തി ഇണ്ടാക്കി
രണ്ട് രണ്ടു തരംല്ലേ ഉം പിന്നെ കറിയന്തായിരുന്നു ആ ചായകുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കാ
ആ അത് ശരി. കറി ബീഫ് ഉണ്ടായിന്നു. ഇന്നലെ വേടിച്ച ബീഫ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന്
എന്തൊക്കെ വിശേഷങ്ങളൊക്കെ. മക്കളൊക്കെ സ്കൂളിൽ പോയോ.
ആ സ്കൂളിൽ പോയി
ആ ആ ഇവിടെ ചെറിയ ആൾക്ക് പനിയാണ് ഓൻ പോയിട്ടില്ല അതുപോലെ വല്യ.. ഏ ആ വല്യ ആ വലിയ ആൾക്ക് പിന്നെ ഇന്ന് ക്ലാസ് ഇല്ല. അപ്പൊ അവളും പോയിട്ടില്ല. ഒരാള് പോയിക്കണു.
ഉം പിന്നെ എന്തൊക്കെയാണ്. മഴ ഉണ്ടോ?
മഴ ഇന്ന് മഴ പെയ്തു. ഇല്ല ആ പെയ്തു രാവിലെ പെയ്തു. ഒരു ഏഴ് മണി ഏഴരാ സമയത്ത്. പെയ്തു. പിന്നെ ഇപ്പൊ മഴയൊന്നുമില്ല. അവിടെ എങ്ങനെ? മഴയൊക്കെ ഉണ്ടോ?
ആ
അവിടെ മഴയൊക്കെ ഇണ്ടോ? ഹലോ
ഇല്ല ഇവിടെയില്ല. ഇവിടെ മഴയൊന്നും ഇല്ല. നല്ല വെളിച്ചം കാണുന്നുണ്ട്. വെയില് കാണുന്നുണ്ട്.
ആ ആ ആ
കുറച്ച് ദിവസമായി നല്ല മഴ തന്നെയായിരുന്നു.
ആ
വേറെ എന്താ? അങ്ങനെ പോണു
ആ പണിയൊക്കെ കഴിഞ്ഞോ?
ആ പണി ദാ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നേ കൂട്ടാനൊക്കെ ഇണ്ടാക്കാനുണ്ട്. ചോറൊക്കെ ആയി. കറിയൊക്കെ വെക്കണം ഉം
പിന്നെന്തൊക്കെ ആ അതെ. ആ അങ്ങനെയ
ബലിയല്ലേ അപ്പൊ അവന്റെ ഒപ്പോ നൽക്കണം ഫുഡ് എടുക്കാനും മരുന്ന് കൊടുക്കാനുംക്കെ ഒന്നാം ക്ലാസ്സിലാണ് ആറു വയസ് ആയി ഉ
ഉം
ഓ അവന്റെ ഇപ്പം കൊറച്ച പേരൊക്കെ നിന്നു അങ്ങെ പണികളൊക്കെ എടുത്ത് പിന്നെ എത്ര ആളാ മക്കള്
രണ്ടാളാണ്
ആഹ
ആഹ ഒരാൾ ചെറുതാണ് ഇല്ല ഒരാൾ ചെറുതാ ഉം പിന്നെന്തൊക്കെയാണ് ചെറുത് രണ്ടു വയസ്
ആഹ എന്ന ശരി അ ഒരുങ്ങിയോ ഉച്ചക്കൽത്ത ഫുഡൊക്കെ ആയോ
ഇല്ല ഉച്ചക്ക് കൊറച്ച്ചോറ് ഉണ്ട് അത് പതിപ്പിച്ചു ഉറ്റാന്
ആഹ ആഹ
കറി എന്തെങ്കിലും വെക്കണോ
ഉ
വേറെ എന്തൊക്കെയ വർത്താനം അവിടെ മഴയ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കും നിങ്ങള്
ആ സ്പെഷ്യലിക്കെ ഇണ്ടാക്കും ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെ എന്തെങ്കിലുംക്കെ ഇണ്ടാക്കും ആഹ മന്തിയൊക്കെ ഉണ്ടാക്കുംഫൈഡ്രസ് ഉണ്ടാക്കും എല്ലാണ്ടാക്ക
രാത്രി അങ്ങെ ആ ഉണ്ടാക്കെ ചെയ്യും രാത്രി ഇങ്ങനെ ഉച്ചകത്തെ ഭക്ഷണം തന്നെ അല്ലെങ്കിൽ രാത്രി ചപ്പാത്തി ഒത്തി ഉണ്ട
അല്ല ചപ്പാത്തിയ ഒന്നും ഉണ്ടാക്കൂല ഒച്ചക്കക്ക ഭക്ഷണം തന്നെ ആ ഒരു ചപ്പാത്തിക്ക് ഉള്ള ആളന്ന ആരൂലഒക്കെ ചോറന്നെ കഴിക്കാ ചപ്പാത്തിയൊക്കെ ഇണ്ടാക്കിയാൽ ഇപ്പൊ മക്കൾക്കൊക്കെ ഇഷ്ടാണ് പിന്നെ അവർക്കൊക്കെ പോ ചോറ് നിന്നതിനേക്കളും കടിയും ആയി ഒരു കറിയൊക്കെ ഇണ്ടാക്കണെങ്കിൽ അതാണ് ഉഷാറ്
രാത്രി മാക്സിമം ചോറല്ലാത്ത എന്ത് കിട്ടുന്നു അത്രയും സന്തോഷം കഴിക്കാണ് ആഹ
നമ്മക്ക എന്തല്ല ആർക്കും ഷുഗറോ അതൊക്കെ ഉള്ളോല് അങ്ങനെയുള്ളോല് കാര്യമായിട്ട് അങ്ങനെ കടിമ ഒക്കെൊക്കെ നക്കാ പിന്നോ ഉ ഭർത്താവ് നാട്ടിലുണ്ടെങ്കിലൊക്കെ മൂപ്പർക്കൊക്കെ പിന്നെ വേണം ചപ്പാത്തി രാത്രി ചപ്പാത്തി പിന്നലെ ചോറും അങ്ങനെ കഴിക്കൂല അല്ലഈ എന്തെങ്കിലും ഇം ചുട അങ്ങനെ എന്തേലുമൊക്കെ ചെയ്തിട്ട അങ്ങനെയ പിന്നെ മക്കളും ഒക്കെ അങ്ങനത്തെ നീകാരം
ആഹ ആഹ അതെ എല്ലാർക്കും രാത്രി എന്തുവാ എന്താ ഉണ്ടാക്കാണേൽഅതാ വേണ്ടിയത്
ഉപ്പാക്കൊന്നും പിന്നെ അങ്ങനത്തെ പ്രശ്നംഒന്നുമില്ല എന്ത് വേണെങ്കിലും കയിക്കും ഉം ഉ ചപ്പാപ്പിനോടന്നും അത്ര വല്ിയ താല്പര്യംഒന്നില്ല പി ഷുഗർ കാര ഇല്ലേന
തല പിന്നെന്തൊക്കെയാണ് എന്ത് ആഹ ഞാന് വീട്ടിൽ പോയി വീട്ട പോയി വന്ന കുറച്ചം നിന്നിട്ട് വന്നോ കുറച്ചല്ലാം കുറച്ച അധികം നിന്നിട്ട്
ഉ അപ്പൊ കുട്ടിക്ക് സ്കൂളിൽ പോവാനൊക്കെ
ആ ആ അവിടുന്ന് പോവാാൻ പറ്റും
ആഹ അങ്ങന ഇതി കൊഴപ്പില്ല എത്ര ക്ലാസ്സ പഠിക്കണ
ഉം ടൂറൊക്കെ പോവ
എങ്ങനെ
ടൂറൊക്കെ പോവന്ന്ക്കാ
അ പിന്നെ വെക്കേഷൻ സമയത്ത് പോയിുന്ന
ഹ
നമ്മള് ഇവിടെ പോയി മൂന്നാറിലൊന്ന്ു പോയി
ഏ നിങ്ങള എങ്ങനെ കാറിൽ പോന്നതാ
അല്ല നമ്മള് ഫാമിലി ആയിട്ട് ഒരുപാട് ആ ആക്കാരുണ്ടായിുന്നോ അങ്ങനെ ആ ആ വലിയ ട്രാവലർ വിളിച്ച് അങ്ങനെ പോയത ആഹ അങ്ങനെ പോകുമ്പോ ഞങ്ങള് രസല്ലേ എല്ലരും നമ്പാട് കൂടി പോകുമ്പോ ഫാമിലി ആയിട്ട് പോകുമ്പോ അങ്ങനെ പോ ഒരു ദിവസംറ്റേ ചെയ അങ്ങനെ പോരും ചെയ്തു നല്ല അടിപൊളി തന്നെയാണ്
അങ്ങനെ ഇടക്കിടക്ക് പോ പോക്ക മൂന്നാറിലൊന്നും ഞാൻ പോയിട്ടു പറ്റില്ല ഞങ്ങള് ഊട്ടിക്ക് ഞങ്ങള് ഫാമിലി ഒന്നായിട്ട് ഒരു ദിവസം പോയിരുന്നു ഫാമിലി പറഞ്ഞ ഞങ്ങള് ഉമ്മായും മക്കളും മാത്രം
ആഏ
മക്കളും ആ മക്കളും മരുക്കളും മാത്രമായിട്ട് ആ അതെ ഒരു ട്രാവലർ കളിച്ചിട്ട് കഴിഞ്ഞ പെ പെരുന്നാളിനാണോ അല്ലേ അതിന്റെ മുന്നത്തിനാണോ ോർമ്മല്ല ഏതൊരു പെരുന്നാള് പോയിരുന്നു ഞങ്ങള്
ആഹ
ഉ വലിയയിരുന്നാളിന്റെ മദ്രസക്കൊക്കെ ലീവ് ഉണ്ടാവൂലോ
ആ ആ പക്ഷെ വലിയൊ നാൾ സ്കൂൾ തുറക്കലും മധർസ് ലീവ് ഉണ്ടായിരുന്നു പക്ഷേ സ്കൂൾ തർക്കലാകെ രണ്ട് മൂന്ന് ദിവസത്തെ നിലകള ഉണ്ടായിരുന്നു
ഉം അതെ
തോർ ക്ക് ണ സമയല്ലായിരുന്നു പെരുന്നാാക്കൊന്നും എവിടെയും പോയില്ല പെരുന്നാാക് നമ്മള് അവിടെ അടുത്തുള്ളരു പാർക്കിൽ പോയി മക്കൾക്ക് എവിടക്കേലും ഒന്നു പോണ്ടേ അങ്ങനെ പാർക്കിലോക്കെ ഒന്ന് പോയി അങ്ങനെ പോന്നു കുറച്ചു നേേരം കുട്ടികൾക്ക് ഒന്ന് കളിക്കാനും ഇങ്ങനൊക്കെ ലോങ്ങൊന്നും പോവാൻ നിന്നില്ല ലീവ് ഇല്ലാത്തോണ്ട് പിന്നെ പെരീൽ തന്നെ ആകെ രണ്ടു ദിവസം ത്തെ ലീവിന്നെ അല്ലെ ഉള്ളൂ ണ്ടായിരുന്നു പോവാൻ ഞ പോയിട്ട്ടെ പോന്ന് ഉം അവൻ ലീവ്
ഉം അങ്ങനെ ആ അടുത്തൊക്കെ നമ്മളും പോക്കുണ്ട് ഇങ്ങെനെടക്ക് അതൊക്കെ അത് ഇപ്പൊ പ്രത്യേകച്ച് ലീവിന്റെ ഒന്നും ആവശ്യം.. ല്ലല്ലോ ശനിയോ ഞായറോ ഒക്കെ ആഹ അടുത്തൊക്കെ സ്ഥലങ്ങളിൽ ബീച്ചിലൊക്കെ ഒന്ന് പോയി വരാൻ പറ്റ്... ഇടതൊക്കെ നമ്മൾ എല്ലാരും ഇങ്ങനെണ്ടകുമ്പോഴേക്കെ പോകും
ആഹ അത് രസാണ് ഇടക്ക് അങ്ങനെ പോണതൊക്കെ. ഞമ്മക്കൊരു ഇതാണ് മക്കൾക്കൊരു അവർക്കും ഒരു ഹാ സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ന പിന്നെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഒന്ന് കുറയാനും ഇതിനൊക്കെ എടക്ക് അങ്ങനെ ഒന്ന് പോകണ ഉഷാറാണ് ഉം ഇനിപ്പോ ഓണം വെക്കേഷന ഒക്കെ വരുമ്പോ എടുക്കയിലൊക്കെ പോവാൻ പ്ലാൻ ചെയ്യണം ചിലപ്പോ പ്ലാൻ ചെയ്താ നടക്കൂല്ല ആർക്കെങ്കിലുക്കെ എന്തെങ്കിലും
ഉം
ബുദ്ധിമുട്ടായാലേ ഞമ്മള് വെറതെ പ്ലാൻ ചെയ്യാന്നുള്ളൂ ഞാൻ പറയും വെറുതെ മ്മള് മുൻകൂട്ടി ഒന്നും പറയേണ്ട കാരണം മുൻകൂട്ടി പറഞ്ഞയിഞ്ഞാലൊന്നും നടന്നോളന്നില്ല. മ്
അതെ പെ ഉം പെട്ടെന്ന് വെച്ച് പറയണോ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചെയ് ഞ്ഞാൽ ആ പ്ലാനിങ്ങേ ഉണ്ടാവൊൾ പ്പൊ ഓണത്തിന്റെക്കെ ലീവ് വരുമ്പോ ആ ലീവ് വരുന്ന അന്നേരം പറയണം ഇങ്ങനെ പോവാന്നുള്ളത്. അല്ലാണ്ട് മുന്നേ ബുക്ക് ചെയ്ത് വെച്ചിട്ടൊള്ളരു കാല്ല അങ്ങനെ പ്ലാനിങ് ഞമ്മക്കു ഇഷ്ടമാതിരി ഉണ്ടാവലണ്ട്. ഞങ്ങള് അതിനിടയില് ബീച്ചിലൊന്ന് പോയി വന്ന് അല്ല അവിടെ വയനാട്ടിലൊന്ന് റിസോർട്ട് പോയി വന്ന് ഞങ്ങള് സിസ്റ്റേഴ്സ് മാത്രമായിട്ട് ഒരോസൊപ്പൊ... സ് സ്കൂളൊക്കെ തുറക്കുന്നേന്റെ പെരുന്നാള് കഴിഞ്ഞ് രണ്ട്സം ആ കുറച്ചൂസം കഴിഞ്ഞേരം
ആഹ ആഹ
തീരുമാനിച്ചു. ബുക്ക് ചെയ്തു അഡ്വാൻസും കൊടുത്ത് ഞങ്ങൾ പിറ്റേന്നു രാവിലെ പോയി. അവ്ടെ താമസിച്ചു. പിറ്റേ അയിന്റെ പിറ്റേന്ന് ഇങ്ങട്ടും പോന്ന് ഉച്ചൻ്റേശം.
ഏ ശരി. അങ്ങനെയൊക്കെ പോണതൊരു താണ്. രസാണ് എല്ലാരുംപാടെ കൂടി പോകുമ്പോ
അതെ അ
മ്മക്ക് അങ്ങനെ ഇഷ്ടം. ഒറ്റക്കൊക്കെ പോകണേക്കാളും. രസ്സാണ് ഇങ്ങനെ എല്ലാരും കൂടി പോണതൂം വണ്ടിയിലൊക്കെ പോൺ ആ മക്കൾക്കൊതൊരു രസാണ് എല്ലാരേം
ആ അതെ മ് മ്
ശരി ന്നാ ഞാന് വിളിക്ക ന്ന
ആഹ ന്നാ ശരി ന്നാ
ഉം